ഹലോ
ആഹ് കേക്കാനുണ്ടോ
ആഹ് കേക്കാം
എന്താണ് പരിപാടി ഫുഡ് കഴിച്ചാ
ഫുഡ് കഴിച്ചു
കെടക്കാറായോ അതെ ആഹ് എന്തായിരുന്നു ഇന്ന് കറി
ഇന്ന് ബീഫ് ഉണ്ടായിരുന്നു
ആഹ് ആഹ് സണ്ടെ ആയതോണ്ടല്ലേ
ആഹ്
അത് ശെരി ആഹ് ആഹ് ആഹ് ആഹ്
ഇങ്ങള് ഫുഡ് കഴിച്ചാ
ആഹ് ഞങ്ങളിത് ഫുഡ് കഴിച്ച് പിന്നെ മൊയിലിന് പുല്ല് പറിക്കാൻ പോയിക്കാരുന്നു വന്ന് അത് കഴുകി തോടക്കണ് കൊടുക്കാൻ
കൊടുത്തോ
ഏയ് ഇല്ല ഇല്ല അത്‌ മോള്‌ കൊടുത്തോളും
ഏഹ്
ആഹ് അത് കഴുകി തുടച്ചിട്ട് വേണം അല്ലെങ്കിൽ ഇനി വയറിന് അസുഖം വരുന്ന്
ഏഹ് വെള്ളം ഉണ്ടാവാൻ പറ്റൂല
ഏയ് വെള്ളത്തോള് കൊടുത്ത വയറിന് അസുഖം വരൂന്ന പറയണെ
ആഹ് ആഹ്
അപ്പൊ താഴത്തോട്ട് കൊറച്ച് അങ്ങട് ഇറങ്ങി പോണം പുല്ല് വലിക്കാ റോട്ടിലോട്ടെ
ആഹ്
അപ്പോ അങ്ങോട്ട് പോയി വേഗം വെട്ടം കൊണ്ട് പോയിട്ട് പുല്ല് വലിച്ചോണ്ട് പോന്നു പുല്ല് എല്ലാം തീർന്ന് തുടങ്ങീന്നേ ഇപ്പൊ മഴ പെയ്ത കാരണം ഇത്തിരി അവിടെ ഇവിടൊക്കെ തൈ അത് കാരണം ഇപ്പൊ ഇയ്യോ അത് കാരണം ഭാഗ്യായി
ആഹ്
ആഹ് വാർത്തിട്ട് വേണം കൊറച്ച് ചോറും പിന്നെ ഈ പുല്ലും കൂടെ കൊടുക്കും വൈകുന്നേരം
ആഹ്
വൈകുന്നേരം അവർക്ക് അവര് ഫുൾ ബിസിയ ഉറക്കൂല്ല രാത്രി
ആഹ് ഹ് ഹ്
നേരം വെളുക്കുമ്പോഴേക്കും ഇതെല്ലാം തിന്നതിന്റെ തണ്ടു മാത്രം അതിനകത്ത് കിടക്കുണ്ടാവും
ആഹ്
ഉം നമ്മ പോയിട്ട് രാവിലെ എണീറ്റ് ഏഹ് കതക് തുറക്കാല്ലേ വെള്ളം കുടിക്കാന അടുക്കള പോവുമ്പം ഓടി വരും
ആഹ് ആഹ്
നേരം വെളുത്തുവെച്ചിട്ടെ ഫുൾ അടുക്കളയിലേക്ക് പണിയെടുക്കാ പൂമ്പോല്ലൊക്കെ കിട്ടൂലോ അതിനെ ഓടി വരും എന്റെ കൂടെ
ആഹ്
ഉം ഇന്ന് രണ്ടു പേര് വന്നിട്ടുണ്ടായിരുന്നു ആഹ് ച അയാൾക്ക് മൊയലിനെ വേണം വേണം അപ്പോ ഇതുപോലത്തെ ഇത് മതിയോന്ന് അയിൻറ്റെ മോളോട് ചോദിച്ച് മോളേം കൂട്ടി വന്നേക്കണിന്ന്
ആ ആ
ആ അയാള് മുമ്പ് വന്നു ചോയിച്ചായിരുന്നു ഞങ്ങടെ അടുത്തേ
ആ
അപ്പൊ പക്ഷേ ഇവിടെ കൊണ്ടന്നിട്ടുണ്ടായി കാരണം കൊടുത്തില്ല ഞങ്ങള്
ആ
അപ്പൊ ഈ കുട്ടിയുണ്ടാവട്ടെ എന്നുപറഞ്ഞു എന്തായാലൊരു നാലുമാസം കഴിഞ്ഞാ കുട്ടി യുണ്ടാവുല്ലോ
ആ
അപ്പൊ കൊടുക്കാന്നു വിജാരിച്ചിക്കാ രണ്ടെണ്ണത്തിനെ
ആ
അതുവരെ ആ ചേട്ടന് വേറെ മേടിക്കാനെന്നു തോന്നുന്നു. കൂടൊക്കെണ്ട് എന്നോട് ചോയ്ച്ചു കൂട് എന്ത്യേന്നൊക്കെ
ആ
കൂടൊക്കെടുത്തിപ്പോ പൊറത്തോട്ടു വെച്ചു.
ഏ
അത് അകത്തുവെച്ചിട്ട് കാര്യല്ലാ അതീകെടക്കണില്ല പിന്നെ വെറുതെ
ആ ആ
ആ അതെ അതെ പുറത്തേക്ക്‌ട് മഴ പെയ്യമ്പത് ഞാവണ്ട്തുരുമ്പ്പിടിക്കാവോ
ആ
പെയിന്റടിച്ച കാരണം കൊഴപ്പില്ലായിരിക്കും. പിന്നെ അവിടെന്തു വിശേഷം ഇവിടെ പിന്നെ ഇന്ന് മഴ പെയ്താ
ഇല്ല ഇന്നു മഴപെയ്തിട്ടില്ല.
ഇല്ലാലേ ഇന്നലെയോ ഇന്നലെ വൈകി
ഇന്നലെ പെയ്തിരുന്നു ഇന്നലേം മിനിഞ്ഞാന്നും പെയ് തിരുന്നു ഇന്നും മയേ രാവിലെ വല്യ ഇതൊന്നും ഇല്ല ഉഷാറൊന്നുല്ലാ
ആ ആ ഇവിടേം അങ്ങനെതന്നെയാ ഇന്നൊരു മൂടലായിരുന്നു.
ആ
അപ്പൊ ഞാനി ചൂട്ടൊന്നും പൊറത്തേക്കിട്ടില്ലാ.
ആ
എല്ലാം കെട്ടി വെച്ചിണ്ട് ചൂട്ടൊക്കെ എന്നാലും ഇപ് ഇപ്പെടുക്കാനായിട്ടെ
ആ
ഇപ്പൊ ആ നാളത്തേക്കിപ്പൊ കോതിയെടുക്കാ ചെയ്യാ. ചൂട്ടുപൊതി കെട്ടിയെടുക്കും. മറ്റേല് നല്ല മഴപെയ്യുമ്പോ എടുക്കാന്നു പറഞ്ഞിട്ട് വെച്ചിരിക്കയാ
ആ
ഇന്നലെ നാലെണ്ണം കെട്ടി വെച്ചു ഇന്നിപ്പോ ഇന്നിപ്പോ മഴക്കാറല്ലായിരുന്നോ അപ്പം ഞാനിന്നു ചൂട്ടുകോതാനൊന്നു പോയി ല്ല അവടെ എങ്ങനെയാ തീ പിടിപ്പിക്കലൊക്കെ എങ്ങനെയാ
എങ്ങനെ
എങ്ങ് അടുപ്പില് തീ കത്തിക്കുമ്പോ എങ്ങനെയാ തീയൊക്കെ പിടിപ്പിക്കാ വെറക് വെച്ചിട്ടാണോ ഗ്യാസ് അങ്ങനെ
വെറക് രണ്ടും കൂടിയാ.
ആ ആ അയ്ശെരി ഞങ്ങടങ്ങനെ തന്നെയാ അപ്പൊ എങ്ങിനെയാ വെറക് എങ്ങിനെയാ പൊറത്തുന്ന് വാങ്ങിക്കണോ ആ ആ ആ ആ അവടേം വണ്ടിയില് കൊണ്ടുവെച്ച് വണ്ടിക്കാര് വരുവാരിക്കും ല്ലേ
ആ നമ്മള് പറയണം അയില് കൊറച്ച് വെറക് ഉണ്ടാവുള്ളൂ ഒരു ഗുഡ്സിന് അയിന് വാണം രണ്ടായിരം രൂപ.
ആഹ് ഞ എന്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാ വെറക് അങ്ങനെ വാങ്ങിക്കും വണ്ടിക്കാർ വരുമ്പോ
ആഹ് ആഹ് ഇല്ലാഞാലും ശരിയല്ല ഗ്യാസ് മാത്രായാലും അതും കുടുങ്ങും.
ആഹ് അതും കുടുങ്ങും ട്ടാ ഇവിടെ പിന്നെ വേറെ പറമ്പിലുള്ള കാരണം.
ആഹ്
ഓക്കെ അത് വെട്ടിയെടുക്കേണ്ട ഒരു മടിയുള്ളൂ എനിക്ക് തലവേദന ആഹ്. ആ വെറക്ണ്ടെങ്കി അത്ങ്ങനെ മടല്ങ്ങനെ കോതി കോത്തി ഇട്ക്കണം.
അ ആഹ്
വെക്കി പെറ്റി ഇൻക്ക് തലനങ്ങിയ ഹ് തലവേന വരും
ആഹ്
ഉം എന്നാലു കൊഴപ്പുല്ല ഓരോ ദിവസം നാലെണ്ണക്കെ വെച്ചിട്ട് സെറ്റാക്കിട്ക്കും പച്ചയാണെങ്കി ഒക്കെ പടങ്ങിലോട്ട് കേറ്റി വെക്കും
ആഹ്
ഉം അങ്ങനെ ചെയ്യും.
ആഹ്
അങ്ങനെ പിന്നെ പിള്ളേരൊക്കെ ഒർങ്ങിയത്തില്ലേ?
ഓ ഒറങ്ങി.
ഉം ഇവിടെ ഇന്ന് വൈകുന്നേരം ആയപ്പൊ ആവ് മൂടി കെട്ടി ചെറിയ ഇടിവെട്ടു മിന്നലൊക്കെണ്ടായിരുന്നു.
ആഹ് ഇവിടെ രാവിലെ വല്യ തൊന്നും രാവിലെ ഒരു വൈൽണ്ടേനി അപ്പൊ ഞാൻ കൊർച്ച് ഐരി ഇണ്ടയ്നി പച്ചരിയെ അത് കൈകിട്ട് അപ്പൊ പിന്നെ തൊടങ്ങിയ മൂടല്
അതങ്ങനെയാ എന്തെങ്കിലും കഴുകി കഴിഞ്ഞാ അപ്പ മഴക്കാർ വരു
അതോഹ് ഇനിയിപ്പോ നാളെ ഇനി ഒണക്കണം
പച്ചരി കഴുകി ഒണക്കിട്ട് എന്താ ചെയ്യാ?
പത്തിരി
പത്തിരിക്ക് അങ്ങനെ കഴുകി ഒണക്കിട്ട് വേണോ പൊടിപ്പിക്കാ
ആഹ്
അപ്പം അത് പൊടിപ്പിച്ച് കൊണ്ടുവരുമ്പോ വർത്ത് കൊണ്ടുവരുല്ലേ?
വറക്കൂലല്ലോ
വർക്കില്ല്യ ആഹാ ആ ആ അങ്ങനെയാണോ ഹ് അല്ല നമ്മള് സാധാരണ പച്ചരി പൊടിപ്പിച്ച് കഴിഞ്ഞ് വർ ത്ത്ക്കല്ലേ ഞങ്ങള് ഇവിടെ
വർക്കലില്ല
ഇല്ല്യലെ ആ ഇവിടെ ആദ്യൊക്കെ ഞാൻ വർ ക്കേനി ഇപ്പൊ അവിടെ ആ മെഷീനിൽ വറപ്പിക്ക ഇപ്പൊ മടിയാ കൊറേ നേരാം എളക്കൊണ്ടിരിക്കണ്ടെ
ആഹ്
അങ്ങനെ ആ മടിയാ അല്ലെങ്കി അത് കേടാവും ഞങ്ങള് വറുത്തിട്ടാ ഉപയോഗിക്കുള്ളൂ
ഏഹ് ഇന്നാ അങ്ങനെയൊന്നുംല്ല ട്ടോ
അതെ ഇവ്ടെ വർക്ക് ഇവിടെ പ പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഒണക്കില്ല ഇവിടെ അത് കുതിർന്ന് വരുമ്പോ അപ്പത്തന്നെ കൊണ്ടോയി പൊടിപ്പിക്കും
അപ്പൊ ഒണക്കൂലേ?
ഇല്ല്യ ഓണക്കില്ല്യ
ഒണക്കൂല്ലേ പച്ചേരി കഴുകിയ പിന്നെ അത് ആകെ നനഞ്ഞില്ലേ?
അങ്ങനെ നനഞ്ഞിട്ട് ആ അങ്ങനെ പൊടിപ്പിക്കുവ്ടെ.
ഏയ് ഞങ്ങളാദ്യം കൈകീട്ട് ഒണക്കും. ഒരിസ്ത്തെ വെ വെയ്ല് കൊറവായ പിറ്റേന്ന് ഒണക്കും. ഇന്നട്ട് കൊണ്ടോകും.
എന്നിട്ട് കൊണ്ട് ആ അതുകൊണ്ടായിരിക്കില്ലേ പൊടിപ്പി ആഹ് വർക്കാത്തത്. ആഹ് ഇവിടെ ആ നനഞ്ഞിരിക്ക്ണതന്നെ കൊണ്ടോയി. ആഹ് ഇവിടൊക്കെ അങ്ങന്യ. പച്ചരി കുതിർന്ന കഴിഞ്ഞ ആഹ് പച്ചരി കുതിർന്ന കഴിഞ്ഞ ഇപ്പ തന്നെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നക്ക് കുതിര അപ്പൊ അത് വാല വെച്ചി ജട്ട് കൊണ്ടുപോയി വറ്ത്തിട്ട് കൊട്ക് ചെല്പ്പാ ജ്യുസ് ഇണ്ടാക്കാ
എന്ത്
അവലൂസ് വർക്കും
അഎന്താ
അത് അരിപൊടിച്ച് കൊണ്ടന്നിട്ട് തേങ്ങെം ജീരകു നല്ല പോലെ തിരി ഇട്ടിട്ട് വറുത്ത് വറത്ത് വറത്തെടുക്കിലെ
ഏ പൊടിം തേങ്ങെം ഏത് ചീര കാ പെ നല്ലീരോ
ആഹ് സാധാരണ നമ്മള് കറിക്കൊക്കെ ഇടുക്കുന്ന ജീരകം
ആഹ്
അതും കൂടെ നല്ലപോലെ തിരുമ്പും. ഉപ്പ് ഉപ്പ് കോഴിയും കൂടി തിരുമ്പും പച്ചപ്പൊടിയിലിട്ടിട്ട് ഇന്ന്ട്ട് നന്നായിട്ട് എളക്കി എളക്കി ഇടുക്കും.
ആഹ് രസണ്ടാവൊ
ആത് അങ്ങനെ ആ നല്ല ടേസ്റ്റ് അത് കഴിക്കൻ
ആഹ്
അങ്ങെനീണ്ടാക്കിട്ടില്ല
ഇല്ലല്ല
ആഹ് ഇവിടെയൊക്കെ ഉം ഞങ്ങക്ക് അരി പൊടിക്ക്ണോട് തന്നെ വറുത്തരും നമ്മു തേങ്ങ ചെരകി കൊണ്ട് കൊടുത്താ മതി. അപ്പ അവര് ആഹ് അരി പൊടിച്ച് കഴിയുമ്പോ നമക്ക് എത്ര അഞ്ച് കിലോ ആണ് ഇവിടെ പൊടിക്കൊള്ളൂ
ആഹ്
അതിൽ താഴെ പൊടിച്ചര് ഇല്ല. മീശിയണ്ടിട്ട് അപ്പൊ അതിൽ നമുക്ക്പ്പ രണ്ട് കിലോ ആക്കി അവലോസ് വറക്കണംന്ന്ണ്ടെങ്കി അയ്ന് രണ്ട് തേങ്ങ്യൊ ഒന്നര തേങ്യൊ കൊണ്ടയി കൊടുത്താ ആഹ് ജീരകം കൊടുത്ത് അവര് ഇട്ട് വറത്ത് തരും നമുക്ക് അവലോസായിട്ട് നല്ല ടേസ്റ്റാ അതോണ്ടാ അവല്ലോ സുണ്ടിണ്ടാക്ക
ആഹ്
ആഹ് അങ്ങനെ അതവിടെ ഇല്യാ
ഇല്ല ആദ്യായിട്ട് കേക്ക
പൗലോസ് ഉണ്ടേക്കെ ഇല്ല ഇവടെ
അതെ ഏ എ പക്ഷെ ഞാനിങ്ങനെ ഈ ഫോണില് സിൻമേലൊക്കെ ഇങ്ങനെ കാണല്ണ്ട്. പക്ഷെ ഇവടെ അങ്ങൻത്തെ സംഭം തന്നെ ഇല്ല
അത് ശെരി അഹ് ആഹ് ഇവടെ അങ്ങനൊരു സംഭവുണ്ട് ആഹ് പിന്നെ ആ പൊ പൊടിച്ചു കൊണ്ടന്ന് വറത്ത് കഴിഞ്ഞാ മറ്റേ കോഴിക്കോട്ട നൂളപ്പം ഉം ഇ ഇഡലി ഉഴ്ന്നരച്ചേർത്ത് ഇഡലിം ദോശ ജപ്പൻണ്ടാക്കൂ
ആഹ് ആഹ്
പുട്ട് ഉണ്ടാക്കില് കൊറവാണ്. എന്താച്ചലെ അതോണ്ട് പുട്ട് ഇണ്ടാക്കുമ്പോ അത്ങ്ങനെ കല്ല് വലിക്ക്യ
ആഹ്
അതുകൊണ്ട് പുട്ടുണ്ടാക്കല് കൊറവാ
ആഹ്
ഞാൻ പൊതുവെ പുട്ട്ണ്ടാക്കിയില്ല. ഞാന് കടയെന്നുള്ള പൊടി മേടിച്ചിണ്ടാക്ക് ഒള്ളു. ഞാൻ ഇണ്ടെങ്കി ഐ കല്ല് പോലെന്നറിം ആഹ് നല്ല ടേസ്റ്റ്ല്ല ആഹ് അതന്നെ നല്ല ടേസ്റ്റ്ല്ലേ ഞങ്ങ അത് കാരണം അട്ടിയ പൊടിച്ച കൊണ്ടണ്ട് സാധനം വറുത്ത കൊണ്ട് കൂട്ടുണ്ടാക്കില്ല
ആഹ്
ഉം അടി ഉണ്ടാക്കില്ലേ ഗോതമ്പപൊടി അണെങ്കില് ആടി ഉണ്ടാക്കൂടെ
അത് നമ്മള് തേങ്ങ ശർക്കരയും
ആഹ് ആഹ് വെച്ചിട്ട് ജീരകം എടുത്തിട്ടെ അങ്ങനെ ഇണ്ടാക്കും ആഹ് ജീരകമിടും
ഏഹ്
ഇടയ്ക്കെ മറ്റേ ഗോതമ്പപൊടി തേങ്ങ ഇട്ട് ജീരകം ഇട്ട് ഉപ്പിട്ടിട്ട് ഏഹ് വെള്ളം ഒഴിച്ചിട്ടെ ദോശ കല്ലിലു കൊറച്ചെണ്ണ പെരട്ടും
ആഹ്
എന്നിട്ട് ഇതി ഇത് അത്യാവശ്യം കൊഴയണം ട്ടോ ചപ്പാത്തിയേക്കാളി ത്തിരൂടെ കുഴഞ്ഞ കുഴയണം അപ്പൊ കയ്ലൊ ഒരു പിടിവ് ദോശ കല്ലോണ്ട് വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ടന്നെ അത് പരത്തി പരത്തി പരത്തി എടുക്കും
ആഹ്
അതിനെ ഒറോട്ടിന്ന് പറയും ഞങ്ങളെ
ആഹ് ആഹ്
പിന്നെ മറച്ചിട്ട് വേവുമ്പം എടുക്കും അത് എളുപ്പത്തിൽ ഇണ്ടാക്കണതാ
ആഹ്
പിന്നെടയ്ക്കെ ഞാനിന്നാളെ വെറൈറ്റി നോക്കി ഈ മറ്റേ യൂട്യൂബില് കണ്ടതാ ഗോതുമ്പു പൊടി ചപ്പാത്തി പോലെ പരത്തി
ആഹ്
ചപ്പാത്തി പോലെ പരത്തീട്ട് ഇഞ്ചി പച്ചമുളക് സബോള എല്ലാം കൂടെ വഴറ്റീട്ട്
ആഹ്
മൊട്ടയിലെ ഒഴിച്ചു
ആഹ്
മുട്ട പൊട്ടിച്ചൊഴിച്ചു മുട്ട പൊട്ടിച്ച് വേറെ പാത്രത്തിൽ വെച്ചു എന്നിട്ട് ഏഹ് ഈ സാധനം ചപ്പാത്തി പോലെ പരത്തിയതില്ലേ അതിനകത്ത് ഇഞ്ചി പച് ഒരു സബോളേം കൂടെ അതിനകത്തോട്ടെ വച്ചിട്ട് അതിങ്ങനെ മറ്റേ സമൂസ പോലെ ഇങ്ങനെ മടക്കീട്ട് മുട്ടയിലെ മുക്കീട്ട് പൊരിച്ചെടുത്തു അങ്ങനൊരു ദിവസം ചെയ്തോക്കി അത് നല്ല ടേസ്റ്റായിരുന്നു
ആഹ്
ഞാനങ്ങനെ വെറൈറ്റിയൊക്ക എടക്ക് നോക്കും
ആഹാ
എടയ്ക്കൊളാവും എടക്ക് എടയ്ക്ക് കൊഴപ്പൂല എടക്ക് കൊളാവും
ആഹ് ആഹ്
ഉം അങ്ങനെ അന്നാ ശരീട്ടോ
ആഹ് എന്നാ ശരി
ശരി